ലാവോ ഉം എന്തേന്നൊ പാത്രൊക്കെ കഴുകട്ടെച്ച്ട്ട് നിക്വാണ് ഫുഡ് പരിപാട്യക്കെ നോക്ക്ണ് ആവ്ണ്
ഉം പിന്നെല്ലെ ഇജ്ജ് എറച്ചി ബിരിയാണി വെക്കുമ്പോ എങ്ങനെക്കെണ്ടാക്കലെന്ന് പറഞ്ഞാ
എറച്ചി ബിരിയാണി വെക്കുമ്പള് ഞാന് പിന്നെ ആദ്യം ബീഫ് വേ വേവിക്കും
ആഹ് കുക്കറിലല്ലേ എടല്
ആഹ് കുക്കറില്ട്ട്ക്വാണ്ട് എന്നിട്ട് പിന്നെ അത് അമ്മള് ഹ്ഹ് അടുപ്പത്ത് എഹ് കുക്കറ്ന്ന് പിന്നെ ചെമ്പട്ടിട്ട്
നാടൻമസാല
ഹലോ മസാലമ്മ്ള് പിൻ മസാല ആഹ് പിന്നെ ബീഫ് മസാല അല്ലാ മഞ്ഞപ്പൊടിയും പിന്നെ ഞാന് മൊളകും പൊടി ഇടലില്ല്യാ
ഹായ്
പിന്നെ ആഹ് പച്ചമൊളക് ചതച്ച്ടും പിന്നെ എക്ക് ഞാന് പിന്നെ ഒക്കെ കൊറച്ചീച്ച്ടും എറച്ചി മസാല മല്ലിപ്പൊടി പിന്നെ ഗരംമസാല അങ്ങനെ അങ്ങനൊക്കകൂടെ ഇട്ട്കാണ്ട് പിന്നെ വള്ളം തെളപ്പിച്ച്ട്ട് പിന്നെമ്മള് ഊറ്റീട്ട്
ആഹ്
അയ്ക്കിടും പിന്നെ ചെലപ്പോ ഉള്ളിങ്ങട് ചെറിയങ്ങ് ചൊവന്ന കളറായിക്ക്വാണ്ട് അണ്ടിപരിപ്പും മുന്തിരിയൊക്കെണ്ടെങ്കി അത്ങ്ങട്ട് ആദി ക്കെ എണ്ണെലിട്ട് കോരിവെക്കും പിന്നെയ് ലാസ്സ്
ആഹ് എന്നിട്ട് പിന്നെ സവാളയ്ല്ല
ആഹ് ആഹ് അതിടും അത് ഞാൻ അധികൊന്നും ഇടലില്ല അതൊക്കെ പണിയാണ് അപ്പൊ പിന്നെ ഞാന്
ആഹ് അയ്ശെരി ആഹ് സിമ്പിളായിട്ട്ല്ലേ
ദ്യെണി ചിക്കൻ ബിരിയാണി പിന്നെ ആദ്യോക്കെ ഞാനിതന്നെ അല്ലാതെ ഞമ്മള് ക് കോഴി ഒക്കെ ക താക്കും അയില് കോളിഫ്ലവറിന്റെ കോഴിഫ്ലവറിന്റെ പൊടി ഇട്ട്ക്വാണ്ട് തിരുമ്പിക്കാണ്ട് പിന്നെ അങ്ങനെതാവും ഓഹ് ക്കും പിന്നെ ഉള്ളീം തക്കാളിയും വാ ക്കാന്ന് പച്ചമൊളകും ഇതുവോ ഗരം മസാലേം മല്ലിപ്പൊടീം മഞ്ഞ മൊ ദുവൊ ക്കൊട്ട്റുവെ ഇതായിട്ട് പിന്നെ ചോറ് ഊറ്റിട്ടാണ് ദമ്മ്ടാ
ആഹ് ചോ റ് ഊറ്റലായിരിക്കൂലേ
ആഹ് ചോറ് ഊറ്റലാണ് പക്ഷെ ചോറ് ഞമ്മള് നെയ് ചോറ് പോലെ വറ്റിച്ചിട്ട് വെച്ചാ അത് ഒന്നും കൂടി ടേസ്റ്റ്ണ്ടാവും പക്ഷെ ഈ നെയ്ച്ചോറ് അങ്ങനെ ആക്കുമ്പളേക്ക് വെള്ളം ഏറോ ഏറോന്നുള്ളോരു പേടിയാണ്
പേടിയിണ്ടായിട്ട് ഞാ വെക്കുമ്പോ കുക്കറില് വെക്കല ചോറ് അപ്പൊ ഞാന് പുതിയ എന്തെങ്കിലും മോഡലറിയോന്ന് അറിയാൻ വേണ്ടീട്ടേ
ആഹ്
ഉം എന്നിട്ടെന്താ പ്പ എന്ത്ന്ന് ഇണ്ടാക്കണ് ഉച്ചക്ക്
ഉച്ചക്ക്
ചിക്കൻ വേടിക്കണം ഞ് കൊല്ലാൻ വേണ്ടി പറഞ്ഞക്കുണു അത് കൊടന്നിട്ട് സാദാ ചോറ്ന്നെ ഇണ്ടാക്കണ്
ആഹ് കറിയണോ കടായി പോലെ എങ്ങനെണ്ടാക്കല്
അതങ്ങനൊന്നുല്ല അത് ചെലപ്പോ ഞാൻ കൊറച്ച് പോരി ക്കും കൊറച്ച് ഞാന് കടായി പോലെ അങ്ങനെ റോസ് റ്റാക്കിട്ടങ്ങനെണ്ടാക്കും കു ട്ടികൾക്ക് അധികം ഇഷ്ടം എന്താന്നറിയോ പൊരിക്കണതാണ്
ആഹ് അതെ ഇവിടെ അങ്ങനെ തന്നെയാ എന്റെ മോന്ക്കും പൊരിക്ക കറി വേണ്ട മ്മ പൊരിച്ചാ മതിറയൂ അങ്ങിനെ
ആഹ് അതന്നെ
ഉം ഇവിടെ എറച്ചിനേക്കാളും ഇഷ്ട്ടെ മക്കക്ക് കോഴിയാണല്ലല്ലേ അവിടെ എന്താവസ്ഥ എന്റെ മോന് എറച്ചി ഇഷ്ടന്നെല്ല
ഇവിടെ രണ്ടും കൊഴപ്പോന്നുല്ല്യ
ആഹ് ഇവിടെ ഗാ ഇവിടെപ്പ അടുത്തല്ലെ വരൂ മകൻ മരിച്ചിട്ട് എന്നിട്ട് അതിന്റെ അന്നാടെ ബിരിയാണീം എറച്ചി ബിരിയാണി എന്നിട്ടന്റെ മോളയില് കുഴിന്താട്ടി ഇരിക്ക എറച്ചി ബിരിയാണി വെ
കോഴി ബിരിയാണി വെച്ചാ പോരെ അതവളു ചോറുണാണ്ടു പോന്നു ഞങ്ങളപ്പളും പറഞ്ഞ് ചിരിക്കത്
അതെ ഏഹ്
അതെങ്കി അപ്പൊ ഓൽ ഓന്റെ എറച്ചി ഇഷ്ടന്നെല്ല ഞാൻ നിട്ടങ്ങനാങ്ങു കൊഴപൊന്നുല പിന്നെ നമ്മളങ്ങെ ശീലക്കിയാലേ അപ്പൊ ഞാ ഒ ഫുഡ്ണ്ടാവുല്ലല്ലോ അവൻ തിന്ന് വച്ചിട്ട് അവന് അലർജിയോ ഒന്നും അവന് ഇല്ല അവൻ വെറുതെ തിന്നാ നിക്ക.
ആഹ്
തിന്നോളും വെച്ചിട്ട്.
അത് ശരി.
മക്കളൊക്കെ സ്കൂളെ പയ വിടുക നേരത്തെ വിടുവാ വെള്ളിയാഴ്ച?
ഇലെയ് അവരൊക്കെ വിടണെങ്കിൽ നാല്മണിയൊക്കെ ആകും.
ആഹ് ഇവിടെ മോന് മൂന്നെ മുക്കാൽ വരെ ങ്കിലുംണ്ടാ കോ ചായക്ക് കടി?
ആഹ് ചെലപ്പം ഇണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ? എന്തേലൊക്കെ കൊടുന്ന് കൊടുക്കും അല്ലെങ്കിൽ ഇനി. കോല്ക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ചെലപ്പ ഞാനും. ഇപ്പൊ മഴ ആയത് കൊണ്ട അല്ലെങ്കി ഞാന് വെള്ളം ഡാങ്കിന്റെ പൊടി കലക്കിയിട്ട്.
ആഹ അങ്ങനെ കൊടുക്കുലേ ഉ ഉ വന്നാ. ചോറ് തിന്നല്ണ്ടാവു ലെ ല്ലേ?
ഇല്ലെയ്.
ആഹ ഇന്റെ മോനും വന്ന
ചോറ് ഒന്നും തിന്നു ല
പിന്നെ ബാങ്കൊടുക്കുമ്പോ ഓന് ചോറിന്നു മ ഗ്രിബിന്റെ യ് പിന്നെ ഓന് വേ അങ്ങനെ വെരും ഓൻ പഠിക്കാനോന് അവൂല്ല അവിടെ പഠിക്കഒക്കെ ചെയ്യോ മക്കൾ.
ആഹ ആഹ ഏൻ പഠിക്കുവെയ്
ആഹ ഇവിടെ ഇവനിക്ക് പഠിക്കാനാവുല്ല ഓൻ വേഗം മേലെയ്കി ആഹ ഇവന് എന്താ ചെയ? കളി കഴിഞാണേ ഫുഡ്‌ കഴിച്ചആൻഡ് ഉറകം വന്നിട്ട് വയട്ടോ പറഞ്ഞാണ്ട് പിന്നെ കടക്കട്ടെ പറയും മദ്ര സ്തെ സ്കൂൾതെ പഠിക്കാൻണ്ടാവില്ലോ.
ആഹ ആഹ് അതെ.
ഇപ്പൊ ആണങ്കിൽ കൂടുതലും ഇപ്പര്ന്നീല്ലെങ്കിൽ ശരിയാവൂല്ല.
ആഹ് ആഹ്
ഒപ്പ ഇരിക്കാഞ്ഞാല് പിന്നെ ആ വാത്തക്കെന്നെ നോക്കല ഒറ്റക് ചെയ്യോ?
എന്ത് ഇലെയ്?
എപ്പളാ നിങ്ങൾ
വർക്കൊക്കെ ഞാൻ പറഞ് കൊടുക്കണം
വർക്ക് വർക്കൊക്കെ ഞാൻ പറഞ് കൊടുക്കണം എന്നാൽ തന്നെ ചെയ്യുള്ളൂ. ആഹ ആ ആ
ആഹ് അതെ
അഹ് ഇവിടിണ്ട് ചൊമര്മ്മ ക്കൂടൊക്കെ ചുമര്മ്മക്കൂടൊക്കെ വരക്കും.
പെയ്യ.
പിന്നെന്താ
ഇപ്പൊ കൊറച്ച് നിർത്തിന് എ കെ ജി അയന്ന് ചൊമര് ട്ട്ക്ക് വരാം അമ്മ അതിരീ അവസ്ഥേന് ഹ്ഹ് നമ്മള എത്ര നന്നാക്കിട്ട് കാര്യല്ലല്ലോ ഓല് അപ്പ ആ സമയത്ത്. പിന്നെ എങ്ങനെ വരച്ചോണ്ട്ക്ണ്
ഞ്ഞിയിപ്പോ പിന്നെ. പ്പൊ ഇ ഇട്ത്ത്. കൊടുക്കലുണ്ടോ ക്ലാസ്ടുത്ത് കൊടുക്കലുണ്ടോ കുട്ടിട്ട്യോൾക്ക്
ആ. ക്‌ളാസ്ടുത്ത് കൊടുക്കല്ണ്ട്. വൈന്നരം ഇവൾ ഇറങ്‌ണ ടൈമിലൊക്കെ അത് ഗൾഫിലില്ലരു കുഞ് കുട്ടിയാണ് അപ്പൊ അയിന് നമ്മളെ ടൈമില് പറ്റും ഇവിളൊരു വൈകുന്നേരം ഒറങ്ങു അപ്പൊ ആ സമയത്ത് ഞാന് എടുത്ത്ടുക്കല്ല്ല്യങ്കി ഇവള് ന്റെപൊലെയ്ക്കും ഓളെ സമ്മയ്ക്കൂല കരൊന്നോച്ഛണ്ടാക്കിരിക്കും നമ്മള അവയ്ഡിസ്റ്റർബൻസ് ആവില്ലേഓൽക് പിന്നെ നമ്മൾ ഓൺലൈ ക്ലാസ്ന്നെ ആവുമ്പോൾ ഒരു സൗണ്ട്ണ്ടാവര്തല്ലോ.
അഹ് അത് ശരിയാണ്
ഉം കുട്ട്യോൾ പിന്നെ ആഹ് സൗണ്ട്മ്മക്കല്ലേ ശ്രദ്ധിക്ക നമ്മളട്ത്ത് അപ്പൊ പിന്നെ ഇവളോറങ്ങാന്ക്കും മോൻ കളിക്കാൻ പോകും വന്നിട്ട് എന്നട്ടൊക്ക ഞാൻ ക്ലാസ് എടുത്ത്. കാപോണ് അവ ആഹ് കുഞ്ഞു പിന്നെ ഗൾഫിലാണ് ഒരു ഫാമിലി മൊത്തം. അപ്പോ ഓൽക്ക് ക്ലാസ് കിട്ടാ വേണ്ടിയണ്ടി
ആഹ് ആഹ് അപ്പൊ എങ്ങനെയ ക്യാഷ ഒക്കെ എങ്ങനെണ്ട വിട്ടര്ല്
ആഹ് ഓല് നമ്മള് ഗൂഗുൾ പേക് വിട്ടരും ഓലല്ലേ നമ്മളെ അയിന് ഡിസ് സ്ഥാപനണ്ട് അയിലാണ് നമ്മള് ടീച്ചേഴ്സായിട്ട്പോണ് വർക്ക് ചെയ്യണ് ഓൺലൈന് അപ്പൊ ഓൽക് വിട്ടോട്ക്കു ഓലയ്ന് നമ്മക്.
ആഹ് ആഹ് അത് നമ്മള് എങ്ങനെണ് ഇതിന് മാസത്തില്ൽ ശമ്പളം തര് അതോ ഓരോ ദിവസത്തിന് നമ്മുക്ക് ഷ
അല്ല മാസത്തിൽ സ സാലറി എടുതെരു ഒരു ഒരു മണിക്കൂർ ഒരു ക്ലാസ് ഒരു ദിവസണ്ടാവുള്ളൂ ഒരു ഗ്ലാസ് ഒരു ക്ലാസ് ഒരു മണിക്കൂർ ഉണ്ടാവും
ഈ അക്ഷരമാല മാത്രം തന്നെള്ളൂ..
അല്ല എല്ലം പഠിപ്പിക്കും ഓരോ കുട്ടിയൾക് ഓരോനെല്ലക്കാരം ഇപ്പൊ ബൈസാവ്ബോ ഇന്തി ബൈസാവുമ്പോ പിന്നെ ഹിന്ദില്ല്ല ഓരോ കാര്യങ്ങള് ണ്ടാവും ഇപ്പ ക കോൻ അങ്ങനെ കഹാം അങ്ങനെക്കെ.. നമ്മള് മെയിനായിട്ട് അറിയണ് വാക്ക് കാര്യങ്ങൾണ്ടാവല്ലോ പിന്നെ അക്ഷരമാല എയിതാനോ പട്. അറിയൊള്ളൂ ഹിന്തി യെഴുതണങ്കി ആദ്യ അക്ഷരമാല കിട്ടണ്ടേ അങ്ങനൊക്കെ.. അങ്ങനൊക്കെ വാണം അപ്പൊ അങ്ങനെ പഠിപ്പിക്കു ജി ഇംഗ്ലീഷ് ബൈസ അറിയത്ത മക്കൾണ്ട് എ ബി സി ഡി ഒന്നുറിയാത്തെ ഹെ എ ഫോർ ആപ്പിൾന്ന് അറിയാത്ത മക്കൾണ്ട് കൊറച് വെൽത് തന്നെ അപ്പോ ഓലി അങ്ങനെക്കെ അത് ബൈസ് കിട്ടാ എന്നിട്ട് പിന്നെ വാറെ പഠിച്ചിട്ട്ലാല്ല ആദ്യ ബേസ്കിട്ടണല്ലോ നമക്ക്. മനസ്സിലാവണങ്കിൽ ഈഅശ്ശരാന്ന് അറിയണെങ്കിൽ മലയാളം അതേപോലെ തന്നെ അ ആ ഇ അറിയാത്ത മക്കൾണ്ട്.
ആത്
ഉം അങ്ങനെ അപ്പ അതൊക്കെ ഇട്തൊട്ക്കും പിന്നെ ക്ലാസ്സൊ ഓല് നമ്മടെ ആവശ്യപ്പെടും. ഈ വിഷയം ഇട്ടുതൊക്കണട്ടൊ ഈ കുട്ടിക്ക് ക്കെന്ന് പറയുമ്പോ നമ്മള് പിന്നെ അയിനൊരു ടൈം കണ്ടെത്തു അയ്ച്ചിനി മക്കൾ ചെറുതാവുമ്പോ അമ്മക്കയ്ന്. പ കൊറെ ടൈംയിന് സ്പെൻഡ്യ്യാൻ കയ്യൂല. ഓല കരച്ചിലും ഓലെ സൗണ്ടും അയില്ലാതെ നമ്മുക്ക്ങ്ങനെ നിക്കൂലല്ലോ. ആയം മോനൊറ്റക്കായന്ന് ഓന് സ്കൂൾ പോണന്ന് ഞൻ അങ്ങനെ എടുക്കല് ഉണ്ടായിനു. മോളായിപ്പൊ ഞാൻ കൊറച്ചത് എടുക്കലേ അവർക്ക്പ്പഴും ഓരോ ഒച്ചയും ക ചീ കേക്കും അപ്പൾ പിന്നെ ബുദ്ധിമുട്ട്യച്ചിട്ട്
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെ എന്നിട്ട് മാ ബടെ നല്ല മഴ വീണ്ടും വരണ്ട്ട്ടോ കൊ കൊറച്ചരു ഒഴിവുണ്ടായിനു പ്പ ആയിച്ചമെന്ന് മഴ വരുണ്ട്
ആഹ് ശരി ആഹ്
ക്കെ പിന്നെ വിളിക്കേ